ന്ന് കരന്റ് അതാ ഞാൻ കട്ടാക്കിയത് ആ ഇവ്ടെ കരന്റു ബില്ലായിറ്റുവന്നായ്രുന്നു. അപ്പൊ അതുമേടിച്ചുവെക്കാൻപോയി. ആ കൂടുതല് കൊഴപ്പില്ലാ ഞമ്മള് ചെലവാക്കണേന് അനുസരിച്ചൊണ്ട്.
ആണ്ടോ ഇപ്പൊ അങ്ങനെല്ലേ പാതക്കെ ആണെങ്കി ചൂടായോണ്ടേ നല്ലണ്ടായ്ന്ന് ആഹ് ചൂടായപ്പേ നല്ലോണം ഇണ്ടാവ്ണ് ഉം ആഹ്
ഏ സി ഇല്ല അതുകൊണ്ട് പിന്നെ വല്ലാതെ ഇല്ല നമ്മൾ ഉപയോഗിക്ക്ണേ ഉള്ളൂ
ആഹ്
പിന്നെ ഇൻവേ ഇവിടെ ഇ സി കുക്ക് ഞാന് ഇവിടെ കരന്റിന്റെ അടുപ്പ് ഉപയോഗിക്കും എനിക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റില്ല ശ്വാസം മുട്ടലിന്റെ പോലത്തെ അലർജി പ്രശ്നംഉണ്ടായിട്ടേ ഞാൻ അടുപ്പ് കത്തിക്കരുത് ഡോക്ടർ ഇൻക്ക് തീരെ പറ്റാഞ്ഞിട്ട് അടു അടുപ്പ് കത്തിക്കരുത് ന്ന് പറഞ്ഞിനി ആഹ് പുക അടുപ്പ് തീരെ കത്തിക്കരുത് പുക ഇടുന്നുള്ളത് തന്നെ ആരെങ്കിലും അയൽവാസികൾ തന്നെ പൊകട്ടാത്തന്നെ എനിക്ക് പറ്റീല്ല അപ്പൊ ശ്വാസം മുട്ടൽ ചുമ അപ്പൊ അത് കാരണം കരന്റിന്റെ അടുപ്പ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കും രാത്രി പിന്നെ ഗ്യാസ് ഉപയോഗിക്കും ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കും അതായാല് ഗ്യാസ് ഉപയോഗിക്കില്ല ആഹ് കാര്യായിട്ട് കരന്റ്
ആഹ്
അതാണ് എല്ലാതും പിന്നെ അതുകൊണ്ട് ഗ്യാസ് മൂന്ന് മൂന്നര മാസം വരെ ഗ്യാസും പോവും കറന്റ് ബില്ല് ഇപ്പ നമ്മള് അടുപ്പ് ഇപ്പ അതെ വിറക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ കൊറെ പണിയാ അതിനും വേണ്ട വിറക് വെറക് പിന്നെ ഇഷ്ടപോലെ ഉണ്ട്ട്ടോ വെറക് ഇഷ്ടപോലെ ഉണ്ട് എന്നാലും അതൊക്കെ നോക്കാണെങ്കില് നമുക്ക് ഇതും ലാഭമാണ് രണ്ടും കണക്കാണ് പിന്നെ നമ്മോട് അത്യാവശ്യം ഉം കരണ്ട് അത്യാവശ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ പ്രശ്നം ഇല്ല
ആഹ് ഞാന് അവിടെ ആവുമ്പം അങ്ങനെ അവിടെ ഞങ്ങള് രണ്ട് മൂന്ന് ആൾക്കാരൊള്ളു അപ്പൊ കറന്റുമ്മ തന്നെ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ
ആഹ് വിശക്കുമ്പൊ ഞാൻ എന്തെയ്യും റൈസ് കുക്കറിൽ ചോറട് വെക്കും ചോറ് തിളപ്പിച്ചാണ്ട് റൈസ് കുക്കർക്കാട് ഇറക്കിവയ്ക്കും
ആഹ് അതന്നെ ഇവിടേയും കാട്ടല് ഇവിടെ ഇപ്പോ കൊറേ ആൾക്കാര് ഇണ്ടാവോണ്ട്
കുടുങ്ങീക്ക്ണ് ഞാൻ അരിയാകെ കുടുങ്ങിക്ക്ണ് രണ്ടു മണിക്കൂർ ഇപ്പൊ ഒരു മണിക്കൂറിൽ ചോറ് വേവുന്ന ടൈം അഞ്ച് നാല് മണിക്കൂർ പത്ത് മണിക്കണ്ട് ചോറ് ഇറക്കി വെച്ചാല് തീരെ വേവൂലാഒരു മണിക്കൂർ കൊണ്ട ഒന്നും തീരെ തിന്നാ വയ്യ ആഹ് എന്നിട്ട് കാക്കാനോട് ഞാൻ പറയും ചെയ്യും വല്ലാത്ത അരിയാണ് കൊടുന്ന്ക്ക്ണത് അപ്പൊ തന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ ഒരു പത്ത് മണിക്ക് വച്ചിട്ട് ഞാന് ഏഴ് മണി ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി ഒന്നര ഒരു മണിക്ക് ഒന്നരക്കാണ് ഊറ്റല് ചോറ് അതാണ് അതുകൊണ്ട് പിന്നെ കൊറേ നേരം വെക്കും നമുക്കല്ല നമ്മക്കൊരു പോയി രാവിലെ പോയിട്ട് ഒന്ന് വകുന്നേരം വേഗം പണി കഴിച്ചിട്ട് ചോറ് വെച്ച് പോവാന്ന് വിചാരിച്ച നടക്കൂല
ആഹ് കുട്ടി കൊണ്ടോവലല്ലേ ഇപ്പൊ കുട്ടി കൊണ്ട് പോവാണെങ്കിൽ അത് എടങ്ങേറാട്ടോ
ആഹ് അതെന്തോര് ഇടങ്ങി രാവിലത്തെ ഒര് എടങ്ങേറ് കടി പറ്റാത്ത കുട്ടികളും ഉണ്ടാവൂല്ലേ
ആഹ് ആ സമയത്തൊക്കെ അവണമെങ്കിൽ നല്ല കതിയിടാവൂലെ
ആ സമയത്ത്ക്ക് ഇതായി കിട്ടണ്ടേ ചോറ് അതിന് നമ്മള് അതിനും വേണ്ടി നാല് മണിക്ക് നീ ച്ച് ചോറ് വെക്കണം അപ്പഴാ ആ ചോറ് വെച്ചിട്ടാണെങ്കിൽ രാത്രിക്ക് അത് കേട് വരും ചെയ്യും രണ്ട് നേരത്തിന് ഒന്നായിട്ട് വെ നല്ലേ അങ്ങനെയൊരു പ്രശ്നംണ്ട് അങ്ങനത്തെേക്കാൾ പറഞ്ഞ നിക്ക് അരി മാറ്റി കൊടുക്കു അല്ലെങ്കിൽ ഇന്ന് ഇപ്പോ ലാസ്റ്റ് അരി കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ അരി കൊണ്ടരേര്ത് മേലാൽക്ക്
ആഹ ഇവിടെ ആഹ് ഉപ്പൊ കുറച്ച് വാങ്ങിക്കൊണ്ടി ഇന്നിട്ട് വെച്ചോക്ക് എന്താ അവസ്ഥ ഇന്നിട്ട് അയിനനുസരിച്ച് കൊണ്ടരാറിയും
ആഹ ഇവിടെ അങ്ങനെ തന്നെ അങ്ങനെ കൊ ആകപ്പ ഇരുപത്തഞ്ച് കിലാം കൊടുന്നാതന്നെ ഇപ്പൊ ഒരു പത്ത് കിലാം കൊടന്നതാണ് അത് നീങ്ങില്ല ചോറ് നല്ല തോനെ ചോറ് കാണ്ന്ന്ണ്ട്
ആഹ് ഇവിടെ എന്താ തിരിച്ച് കൊണ്ടു പോയി കൊടുത്താലും കൊഴപ്പൊന്നുമല്ല അങ്ങനെ ആവ്മ്പോ
അവര് പറഞ്ഞിക്ക്ണേ അവര് ഞങ്ങളോട് പറഞ്ഞിക്കണത്രേ കൊറച്ച് കൊണ്ടരിട്ടാ ഞാൻ പിന്നെ ഇങ്ങനെ വിചാരിച്ച് കാക്ക ഞീ ആണ്ടന്നെ കൊണ്ടോണ്ടേ കൊറച്ച് വാങ്ങീട്ട് ഒര് അഞ്ചാറ് ദിവസം വെച്ചിട്ട് അത് പിന്നിം
രണ്ടീസം വച്ചിട്ട് എന്താ അവസ്ഥന്ന് നോക്കിട്ട് വാണങ്കി അതെന്നെ പിന്നിം വാങ്ങാം ആഹ
ജയ അരിയാണങ്കിൽ പിന്നിം പറ്റും അപ്പൊ കാക്കക്ക് പറ്റൂല ജയ അത്‌ വല്യ ചോറാണ്ന്നറിയും ജയ അരിയയാണെങ്കി നല്ലതാണ്ടി രണ്ടയിറ്റം ജയണ്ട്
ആഹ്
രണ്ടയിറ്റം അത്‌ ചീയും വേഗം ചോറ് വേവ്ണതുംണ്ട്
ആഹ് രാത്രി ആമ്പത്തിനും പെട്ടെന്ന് കേടറും ചെ
ആഹ് ജയ അരി കുഴപ്പ ഇല്ല്യ ജയ അരി നല്ലത് ചിലത് വെള്ളം കുടുക്കുന്നത് മറ്റത് വലിയ അരിക്കല്ല അത്യാവശ്യം വേവുണ്ട് ചോറ് കേടെരൂല പിന്നെന്താ ചെലോർക്ക് പറ്റൂല വല്യ ഒരു ഉരുള്ളനരിം അരി ആയതോണ്ടെ തിന്നാൻ പറ്റൂലാ
ഒക്കെ നല്ലോണം വേകാൻ പറ്റ്ല ഇങ്ങനെ വെറുവറു പോനെ കിടക്കണം
ആഹ് ഇവിടെ ഇക്കാക്ക് അധികം വേവിക്കാൻ പറ്റൂല
ആഹ്
ഉം അതവാ ച്ചാ പറയും ആഹ് ഇന്നാ ഇഞ്ഞ് ഇജി ഫോണിലേറ്റ ഇര്ന്ന്ണ്ടാവും അതാണ് ഇപ്പൊ ചോറ് ഇങ്ങനെ അലിഞ്ഞിക്കണത് ന്ന്
ആഹ
അതേറ്റ് ഇങ്ങനെ ഇരുന്നാല് ഈ ഫോൺ ആദ്യം ഇജി ഇവിടെ ഒഴിവാക്കണം ഞാൻ പറഞ്ഞ് ഫോൺ ഒഴിവാക്കിട്ട് കാര്യണ്ട് ന്നാ ഇങ്ങള് ഇന്റെ കൂടെന്ന് പറ പറയി
ആഹ അതെ ഉം വർത്തനം പറയാന് ആള്ണ്ടായാ മതി
ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും പിന്നെ ഈ മഴക്കാലായത് കൊണ്ട് ആണ്ടും ഇങ്ങട്ടും അയൽവാസികൾക്ക് കടക്കാനും പറ്റ്ണില്ല വെള്ളക്കെട്ടായിട്ട് അയിവാസികൾ കളിയാക്കിക്ക്ണ് എന്തിനാപ്പ നിങ്ങള് പൈപ്പ്ന്ന് വെള്ളം ഇടുക്കണ് ഇവിടെെ തിരുമ്പിക്കൂടെ വെള്ളം ഈ കുഴീന്ന് വെള്ളത്തിൽ തിരുമ്പിക്കാള് വെള്ള തുണിന്നൊക്കെ പറഞ്ഞിക്ക്ണ് ചളിക്കെട്ടുണ്ടായിട്ടേ എന്താ വെള്ളം നിക്ക്ണത്
ആഹ താഴെ കെണർല് ലേ
ആഹ് അല്ല ഞങ്ങൾ ഇങ്ങനെ കുഴിയില് ഇങ്ങനെ വെള്ളം നിക്കുല്ലോ പറമ്പില് ഞങ്ങൾ പാട്ത്തിന്റത്
ഞാൻ പാടത്തിന്റെ വക്കിന്റെ വീടൊക്കെ
ആഹ അതന്നെ സംഭവം
ആഹ
ഉം
എന്നിട്ട് കുടിക്കാനൊക്കെ എങ്ങനെ വെള്ളം
കൊഴപ്പല്യ ഇവിടെ നല്ല വെള്ളാണ്
ആഹ്
വെള്ളത്തിനൊന്നും കെഴപ്പല്യാ
ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കുടിക്കാനൊക്കെ വേറെ കൊണ്ടരലാണ്ന്ന് പറഞ്ഞ ഭയങ്കര ഗതികേടാണ് കുടിക്കാനും അതേമാതിരി വെക്കാനൊക്കെ വേറെ കൊണ്ടുവരലാണ്
ആഹ് ഞൾക്ക് പിന്നെങ്ങനത്തെ ബുദ്ധിമു ആദ്യം ഞങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്ട്ട് അങ്ങനത്തെ പ്രശ്നണ്ട് വെള്ളത്തിന് പുദ്ധയ ഒരു പുളി വെള്ളണ്ട് കൊയല അടിച്ചാലും നന്നാവുല
ആഹ് പറമ്പ പോ പാടത്തിന് ആയോണ്ട് ഇങ്ങനെ ഒരു ചൊയയണ് എന്നൊക്കെ പറഞ് ആഹ് കിണറിന് വെള്ളത്തിന് ഒരു ചാെയയാണ്നൊ
കളർ വ്യത്യാസം ഉണ്ടാവും കളർ വ്യത്യാസം ഉള്ള ഞങ്ങ എന്നിട്ട ഞങ്ങെള് ഉപയോഗിക്കൻ കുറെ ആൾക്കാര് കണറ്റ് ന്ന് വെള്ളം ഇട്ക്ക്ണ്ട് കുറെ ആൾക്കാര് വച്ചാല് നമ്മള് പറമ്പ് നനച്ചാലും അഞ്ചെട്ട് ആൾക്കാര് വീട്ടുകാര് തന്നെ വെള്ളം എടുക്ക്ണ്ട് ആ കെൻറ്റിന്ന് മോട്ടർ വെച്ചിട്ട് ആഹ് ചുവപ്പ് വെള്ളമാണ് പക്ഷേ കലക്ക് വെള്ളംന്ന ഉള്ളൂ ഈ വർഷക്കാലായൽ നല്ല തെളി ഇണ്ടാവും കലക്ക് വെള്ളം ഉള്ളൂ പ്രശ്നം പിന്നെ ചോയയും കാര്യങ്ങളൊന്നു ഇല്ല നല്ല വെള്ളമാണ് ഈ കൊളം വാർത്തിട്ടുള്ള കിണറായതു കൊണ്ട്
കുടിക്കുംന്നിട്ടത്
അല്ല അത് ആൾക്കാര് ഫിൽറ്ററോഒക്കെ വെച്ച് കുടിക്കും ഞങ്ങൾക്ക് വേറെ മുറ്റത്തൊരു കിണറുണ്ട്
ആഹ് അങ്ങനെവുമ്പോ ഇടങ്ങേറാണ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ കോൽ കിണറുണ്ട് സാധാ കിണറുംണ്ട്
ആഹ് കൊയലടിച്ചിട്ട് ഞങ്ങളി ഈ നാട്ടിന്ന് നന്നാവൂല ചളിയണ് വേഗം വെള്ളം കാണും പക്ഷേ കൊയലടിച്ചാല് നന്നാവൂല വെള്ളം നന്നാവുലന്നൊള്ളൂ ചളിക്കെട്ട് ആ ചമർപ്പുണ്ടാവും കൊറച്ചു കാലം കഴിഞ്ഞാലോ വെള്ളം എങ്ങനെ കെടന്നു വരും അത്ര രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലും വെള്ളം നന്നാവുല്ല പറിയും ഏഹ് ഓട്ടോമാറ്റിക് ആയിട്ടും ഇണ്ടല്ല കംപ്ലയിന്റ് വന്നുക്കാണ്ട് ഇരിക്കണ്ന്ന് പറയണ്ട്
ആഹ് ചെലത് അങ്ങനെ നന്നാവുന്ന് പറയും ന്നെക്ക കുറച്ചാണ്ട് ചോദിച്ച കഴിഞ്ഞാല് ആഹ് ആഹ് ഉപയോഗിച്ചച്ച് കഴിഞ്ഞാൽ ചിലത് നന്നാവന്നൊക്കെ പറയിണത് കേൾക്കാം
ആഹ് ഇത് കേട് ഞങ്ങള ഈ നാട്ടില് ആദ്യം തന്നെ കേടല്ലേ പുളിവെള്ളം പിന്നെ കക്കൂസിന ക്കെ വേം വെള്ളം എ നറിയുന്ന പോലാണല്ലോ വേം വെള്ളം ചുറ്റു ഭാഗും വെള്ളം നിക്കല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സ്ഥല സ്ഥലം എന്ന് പറഞ്ഞാല് ന ഒഴഞ്ഞഞ് കൊടുക്കാൻ എല്ലോട്ത്തും പണ്ടത്തെമാതിരി അല്ല വീട് കൂടിക്കൊണ്ടേ ഇരിക്കല്ലേ പാടത്തും പാടം തുർത്തിട്ടാണെകിലും അതാണ് ഒന്നാമത്തെ കാര്യം
ഉം
പാടം തൂർത്തിട്ട് വീട് പിന്നെ ഓലെ പറഞ്ഞിട്ട് കാര്യം ഇല്ലാലോ ജനസംഖ്യ കൂടുതൽ ആണ് വീട്ണ്ടാക്കൻ ഇതില്ല സ്ഥലല്ല വീട്ണ്ടാക്കൻ സ്ഥലം വേണ്ടേ
ആ പഴയ മരി ആരും നിക്കും ല്ല്യ
അതന്നെ ഒന്ന് കൂടെ ഒന്നായ പോവണ് കുട്ടികള് അത് പറഞ്ഞ പറ്റൂല ഇത് പറഞ്ഞ പറ്റുല ഉം പിന്നെ ഒരു മാപ്പിള പണിക് പോകുമ്പോ മറ്റേ മാപ്പിള പണിക്ക് പോകൂല്ല
ആഹ് ഒക്കെ ചെലവ് നമ്മള് നോ ക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ഒക്കെ കച്ചറകൾ തന്നെയല്ലേ
അതന്നെയാ കച്ചറയും കാര്യങ്ങളൊക്കെ
ആഹ്
ഉം എല്ലാ കാര്യം നമുക്ക് വെള്ളം വിറകുണ്ടെങ്കി അൽഹംദുലില്ലാഹ് പെരേ നിൽക്കാൻ സമാധാനം ഇണ്ടാവും വഴിയും ഉം കാരണം എന്താ അത്യാവശ്യഘട്ട ത്തില് നമക്കൊരു വല്ല മുറ്റത്ത് കൂടെ പോകുമ്പോ നമുക്ക് ചില റോഡ് ഉണ്ടെങ്കിൽ സമാധനം മുറ്റത്ത്‌ക്ക്‌ വണ്ടിയൊക്കെ വരുമ്പം ഒരു സമാധാനം ഉള്ളൂ
ആഹ് അതെ അവിടെ ഇങ്ങ കെട്ടിച്ച അവിടെ അങ്ങനെ വെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കിണറും കാര്യങ്ങളും ഇല്ല എന്നുള്ളൂ പക്ഷേ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പുറത്തിന്ന് അല്ല പുറത്തുനിന്ന് വേറെങ്ങനെ ഇതടിച്ചു വരൂല ജലനിധി വെള്ളം
ആഹ് ശരി കൊയലാ ഇങ്ങള് റമ്മില് കൊണ്ടരലാ
അല്ലല്ലാ അവിടെ അടുത്ത് താഴത്ത് പാടത്ത് കിണർ കുത്തിക്കേ അങ്ങനെ രണ്ട് മൂന്ന് ആ അതെ അഞ്ചട്ട് വീട്ടിക്ക് അയിന്നെട്ട് അടിച്ചു കൊടുക്കലാ
ആഹ് അതന്നെ അങ്ങനെ അടിച്ച് ഞങ്ങള്ടെ ഇവിടുന്ന് അങ്ങനെ ആൾക്കാര് കൊണ്ടൊവണ്ട് ഒരു മോട്ടർമ തന്നെ അല്ലത് വാൾവ് മാറ്റാവും
വാൾവ് മാറ്റാ അങ്ങനെ തന്നെ അവോണ്ട് ബുദ്ധിമുട്ടില്ല നിറഞ് നെറഞ്ഞുന്ന് നമ്മള് വിളിച്ച് പറഞ്ഞിട്ടേ ഓര് നിർത്തൊള്ളൂ.
ആഹ് ഓരാ ആഹ് അത് പിന്നെ സമാധാനം ആരെങ്കിലുണ്ടാവും. ഉം
ചെലേത്ണ്ട് ടൈമിനനുസരിച്ചിട്ട്
ആഹ് ടൈമങ്ങട്ട് ഓഫാക്കും അഹ് അത് നറഞ്ഞോ നറഞ്ഞില്ലേ ഇങ്ങനെ നോക്കൊന്നുല്ല അവരങ്ങട്ട് ഓഫാക്കും ഇവടെ വീട്ടിൽ കൊറേ ആൾക്കാരുണ്ടാകുമ്പോ വെള്ളത്തിന് നല്ല ചെലവാവോല്ലോ
ആഹ്
എത്രോടത്ത് കഷ്ടപ്പെടുണ്ടാവും റബ്ബേ സ്വ സ്വന്തായിട്ടൊരു കെണർ
ഈഹ് കാ ഈഹ് മഴക്കാലത്ത് മഴ നല്ല കൊറവാണ്. ആദ്യത്തെ പോലത്തെ മഴയൊന്നും ഇല്ലെന്നെ
ഫസ്റ്റിലാനും വെള്ളം കൊറയോ ങ്ങക്ക് അവിടെ കെണറില് വെള്ളം കൊറയോ പാടത്തുള്ളെ
ടെ ഇന്റെ വീ ട്ടില് കൊറയും അവിടെ കൊറയലൊന്നുല്ല അവിടെ ഇതേവരെ അങ്ങനെ കൊഴപ്പൊന്നുണ്ടായിട്ടില്ല.
ഉം പാടങ്ങളെ ആൾക്കാർക്ക് പോയി നോക്ക്ണ സ്ഥലം തന്നെല്ലേ
ആഹ്
ഊം
എല്ലാരും ഓഹ് വൈന്നടം
വീണ് കെടന്നാലും അറിയില്ല പാടത്തൊക്കെ ഈ നായി
ആഹ് ആഹ് അത് കൊഴൊപ്പൊന്നുല്ല അങ്ങനെ ആഹ് കൊയൽ ആഹ് കൊയൽക്കെണറാണ് കൊയൽക്കെണറാണ് അയിന്നടിക്കണ് ആഹ് ഓഹ് കൊഴപ്പല്ല
ആഹ്
ഉം എല്ലാത്തിനും അയെന്നെ ഉപയോഗിച്ചല് പൊ ട്ട് കൊറച്ചേരായി ഒറങ്ങിട്ട് ഇന്നലെ ഇന്നലെ കുറുമ്പേന്ന് ചെറുതായിട്ട് അങ്ങനെ അവക്ക് ഉറങ്ങിട്ടുണ്ടാന്നില്ല അപ്പൊ ഇപ്പ നല്ല ഉറക്കാ ഉറക്കം കഴിഞ്ഞ് നീക്കെട്ടെ ഇഞ്ഞി ആഹ് വിളിച്ചീന്ന്
ഭക്ഷണം കഴിച്ച് കെട്ത്തിയാണ് കുട്ടിനെ കുട്ടീനെ എന്തങ്കും കൊടുത്ത്ക്ക്ണ പൊടി എന്തേം കൊടുത്ത പൊടി കൊടു
ഇല്ലേ കൊടുത്തിട്ടില്ലേ ഓള് നീച്ചിട്ടില്ല ആഹ് കൊ
തന്നെ അപ്പൊ ആറു മാസം വരെ പാലൊടുത്തില്ല പാല് മാത്രം
ആറു മാസം കൊടുത്തിന് ശേഷാണ് കോറോടുക്കലൊടങ്ങിയെ
ആഹ് അതന്നെ നല്ലത് കുട്ട്യോൾക്ക് ആരോഗ്യണ്ടാവാന്
ആഹ് അതാണ് നല്ലത് പറഞ്ഞിട്ടെ ഇനിക്ക് പിന്നെ പാലുണ്ടാവും ചെയ്തേന് ഇപ്പോ കൊയപ്പണ്ടേന്നില്ല ചെല കുട്ട്യേൾണ്ടല്ലോ പാല്
മൊലക്കണ്ണൊക്കെ ഉള്ളൂ അതാണ് കൊടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഇൻക്കൊക്കെ അതാണ് ആകെ പ്രശ്നണ്ടാവ
ആഹ് അത് ശരി
ക്കണ് മുണ്ടാ പിന്നെ ഡോക്ടർ കൊടുക്കരുതെന്നണ്ട് പറയും അതാണ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് അണുക്കൾ ചോ ഇത് വരുന്നറിയും
ഉം
പക്ഷേ നിപ്പിളൊക്കെ വെച്ചിട്ടിങ്ങനെ കൊടു ക്കാം അത് ഞമ്മക്കൊരു കിട്ടാനും പണിയാണ് പാല് കിട്ടൂല്ല്യ കുട്ടികൾക്ക്
ആഹ് ആഹ്
അങ്ങനിം ബുദ്ധിമുട്ടുണ്ട്
ആഹ് അങ്ങനെ ഇപ്പ അങ്ങനെ കൊഴപ്പൊന്നുല്ലപ്പോ കൊ
കുട്ടി ഒറങ്ങ്ണേരത്താവും പണിയൊക്കെടു
ആഹ് അതന്നെ പണിയൊക്കെ കുട്ടി ഉറങ്ങിന്നെ ആഹ് അല്ലാതെ നടക്കൂലേ ഉം അല്ലാതെ നടക്കൂല
അത് ശരി പിന്നെ അങ്ങനെ ഏഹ്
ഇന്നാ പിന്നെ വേറെന്താ
ഇന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ടിട്ടാ അപ്പൊ ശരി
ആഹ് ശരി